ഹലോ
ആ
കേൾക്കില്ലെ
ആ കേൾക്കുന്നുണ്ട്
ഉം ചായ പരിപാടിയൊക്കെ കഴിഞ്ഞോ ചായ കുടി കഴിഞ്ഞോ
ചായൊക്കെ ദെ കടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടൊന്നുവില്ല നിങ്ങളൊ ഉം
ആ കൊറചാൾക്കാര് കുടിച്ചു കുറചാൾക്കാരുണ്ട് കുടി ക്കാന് ഞാനും ഹസ്ബന്റൊക്കെ കുടി ച്ച് മക്കള് മദ്രാസ പോയിനി ഒരാള് ഓള് വന്ന് കുടിക്കാനിക്കണണ്ട് ചെറുതിപ്പോണിറ്റിട്ടെ ഒള്ളു അങ്ങനെ ഉം
ട്ട് വന്നിട്ടില്ല വരട്ടെവച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്ക
പിന്നെ ന്ന നല്ല മഴേന്റെതാണ് ഇന്നത്തെ ദിവസം രാവിലെ തന്നെ മഴയാണ് ഇവിടെ ആ മഴ ഇണ്ട് ആ നല്ല ഇടിങ്ങനെ താവ്ണ്ട്
മഴക്കാറു പോയി വെനൽമയൊന്നും അല്ല തോന്ന്
ഉം മഴക്കാലാ ആയതിരിയാണ്
ഉം
കണ്ടില്ലേ ന്യൂസ് ലണ്ടില്ലേ മിന്നലട്ച്ച്
ആ അതെ നാലു പേര് മരിച്ചു ലെ ട്ടികള് ല്ലേ
ആ ഇപ്പൊ ഒരാളീം കൂടി കണ്ടെത്തിനല്ലോ ഉര്ണ്ട് താഴേക്ക് പോയിനീന്ന് പറഞ് ആറ് പേരുണ്ടായിന്ന് അയ്ല് ഒരാളീം കൂടെ കണ്ടെത്തിയാ അങ്ങനെ ഏഴ്
അഞ്ചു പേര് മരിച്ചോ
അഞ്ചാമത്തെ ആക്ക് സീരിയസാന്നാ കേൾക്കുന്നെ എന്നുള്ള എനിക്കറിയില്ല ഒരാളും കൂടി കണ്ടത്തി പിന്നെ ങ്ങനെ നാലു പേരെന്തായാലും മരിച്ചണേ
അത എവിടിപ്പാ വ്യൂ പോയിന്റ് പറഞ്ഞേ
മലപ്പുറം ജില്ലൽ തന്നെയാണ് മംഗ അങ്ങനെ എന്തൊ ഒരു സ്ഥലാ പറഞ്ഞെ ആ മംഗള അങ്ങനെയൊക്കെ ഒരു ഞാപ്പൊ കേ ട സ്ഥലം ഞാൻ കേട്ടണ് അവിടെ
ആറിയില്ലല്ലലോ ല്ല ചെറിയ എന്തെങ്കിലുംക്കെ സ്പോട്ടായി അതാണെ ഈ ഈ വൈകുന്നേരൊക്കെ വ നമ്മൾ ഏ ഈ വേനലിന്റെ ആാണ് തട്ടാൻ മന്നലെ
നമ്മൾ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കണൊക്കെ ശ്രദ്ധിക്കണം
ആഹ് ഇന്നലെ ഇപ്പ മോള് വ ണ്ടിടുത്തിട്ട് ഞാനിപ്പ പ്പ വര മിച്ചേന്ന് പറഞ്ഞിട്ടേര് നാലരയപ്പ ഫ്രണ്ടിന്റെ വീട്ടിലക്ക് ഞാൻ പോയിട്ട് വരാനന്ന് പറഞ്ഞേ അ ഞാൻ പറഞ്ഞു ഇടി മുഴങ്ങുന്നതൊന്നും നീ കേൾക്കണല്ലാണ് അപ്പൊ ആ ദേഷ്യപ്പെട്ട് അപ്പൊ അവളോട് വരാൻ പറ അവടെ അടുത്ത് തന്നെയാണ് അവളുടെ വീട് ആ അല് പിന്നെ എന്താ പറപ്പോ അവിടെ നിന്നു എന്നാ പോകുന്നില്ല എന്ന് പറഞ്ഞ് അതിന് ഞാനീ ഈ ന്യൂസ് കാണിച്ചു കൊടുത്തിട്ട് അപ്പം ഇങ്ങനെ വാ പൊളിച്ചു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പ മനസ്സിലായില്ലേ നിനക്ക് അത് ചെറിയ മിന്നലും ഇടിയായിരുന്നു പക്ഷെ ആ ഇടിയാണ് ഈ വേനൽ മിന്നലാണ് തട്ടുക അപ്പൊ മനസ്സില
വേഗം തട്ടും ഉ ഉ കഴിഞ്ഞ കൊല്ലം അങ്ങനെന്നെ പാലക്കാടല്ലേ ഇനോ ക്രിക്കറ്റ് കളിച്ചോണ്ട് നിൽക്കും ഒരാൾ മൊബൈലൊക്കെ പാടെ മിന്നൽ അടിച്ചാണ്ട് പൊട്ടി തെറിച് മരിച്ചുന്നല്ലോ ഈ സമയത്ത് നല്ലോ സ് ശ്രദ്ധിക്കണം ആർക്കും ശ്രദ്ധല്ല ഇങ്ങനെ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത് അപ്പര് വൈദ്യുതി ഉപകരണങ്ങളുടെ അടു ത്ത് നി ൽക്കരുത് അങ്ങനെല്ലാം ശ്രദ്ധിക്കണം നമ്മൾ മൊബെൽ ഫോൺ മൊബൈൽ ഫോണാ ഒക്കെ ഒന്ന് നെറ്റൊക്കെ ഓഫാക്കി വെക്കണം ഇടിയൊക്കെ വരുമ്പോൾ അത് നമ്മൾ അമ്മള് ഇടക്കി ശ്രദ്ധിക്കണില്ല ഒരാളേം കുറ്റം പറയാൻ പറ്റൂല ഉം
പിന്നെ ഈ ചെറിയ കുട്ടികള് രണ്ടാളത് അത് ഇന്നലെ കണ്ടല്ലോ ഒരു ന്യൂസ് വെള്ളക്കെട്ടില് വീണ് മരിച്ച ഒരു വാർത്ത വന്നു ആ ചെറിയ ചെറിയ കുട്ടികള് രണ്ടുകുട്ട് ചെറിയ കുട്ടികൾ ജേഷ്ഠൻ്റേം അനിയൻ്റെം കുട്ട് ട്ടികള് ഒരഞ്ച് ആർ ആറു വയസ്സൊക്കെ കാണുള്ളൂ ഫോട്ടോ കണ്ടിട്ട് ട്ടോ ഉം അത് പിന്നെ മരിച്ചൂന്നും പറഞ്ഞിട്ടെ വെള്ളക്കെട്ടില് വീണിട്ട്, അതും ഇതിന്റെ കൂട്ടെ തന്നെ ഞാൻ കണ്ടത് ഇന്നലെ വാട്സ്അപ്പിലിങ്ങനെ കണ്ടതാണ് ഉം ജ്യേഷ്ഠൻ്റെം അനി ആഹ് വെള്ളക്കെട്ട് വെള്ളക്കെട്ടില് വീണ് മരിച്ചൂന്ന് ജേഷ്ഠൻ്റെം അനിയ രണ്ട് ആൺ കുട്ടികള്
ഇനി ഈ മഴക്കാലായ കേൾക്കാൻള്ളതേള്ളൂ വെള്ളക്കെട്ട് വീണ് ഈ ഇടിമിന്നലേറ്റ് ഓരോന്ന് കേൾ കണ്ടോ സമാധാനം ഉണ്ടാവില്ല മക്കള് സ്കൂള് വിട്ട് വന്ന വരെ എഹ് ശെരിക്കും ഈ സമയത്താണ് ഒരു ലീവ് തരണ്ടെ നിക്ക് ഇങ്ങനെ തോന്നും
ആഹ് അങ്ങനെ ആക്കണന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ ഇപ്പൊ ഈ വർഷം ഇങ്ങനെ കേട്ടിരുന്നല്ലോ ഏഹ് നമുക്ക് ആഹ് ജൂൺ ഈ മഴ രണ്ട് മാസം ജൂൺ ജൂലൈ മാസങ്ങളില് ലീവ് മതി അങ്ങനെ ആക്കാന്
ആ ഇണ്ടായിരുന്നു
അങ്ങനെ കേട്ടിരുന്നു, പക്ഷെ അതൊന്നും നടപ്പിലാവൂല നമ്മള് ആ സമയത്തേ ചൂടുള്ള സമയത്തെ അതെ നമ്മള് ചൂടുള്ള സമയത്ത് കരുതും അന്ന ഏഹ് ഇപ്പളാണ് സ്കൂൾ ലീവ് വേണ്ടതിന്ന് ആ സമയത്ത് ഏഹ് ഇങ്ങനെ ക്കുമ്പോ ഇങ്ങനെയും പറയും രണ്ടും നമ്മടെ അഭിപ്രായം തന്നെയാണ് രണ്ടും പറയണവരി
ഇപ്രാവശ്യം വേനലവധിക്ക് ഏഹ് സ്കൂൾ ലീവ് തന്നതില് തെറ്റൊന്നും ഇല്ല ഞാൻ പറയുമ്പോ കാരണം അ അങ്ങൻത്തെ എക്സ്ട്രീം ലെവൽ ചൂടേനി വ നമ്മടെ വീ ട്ടില് ഇരുന്നിട്ട് ഫാൻ്റെ ചോട്ടില് ഇരുന്നിട്ട് വരെ വേർ ത്തൊലിക്കാ അപ്പോ സ്കൂൾലിപ്പോ ഒരു ക്ലാസ്സിലന്നെ പത് പത്ത് നാല്പത് കുട്ടികളും ഒരു ഫാനും
ആ ഫാനും പിന്നെ എല്ലാ സ്കൂളിൽ ചിലപ്പോ ഷീ റ്റ് അങ്ങനെയൊക്കെ ആരിക്കും. എ അങ്ങനുള്ള ഫെസിലിറ്റീസൊന്നുല്ലാത്ത സ്കൂളണ്ട്. ഇണ്ടാവൂല്ലൊ പ്രൈവറ്റായി പഠിപ്പികുമ്പോ.
പിന്നെ വ വെള്ളം എല്ലോടത്തൊന്നുംല്ല സ്കൂളുകളിൽ തന്നെ വെള്ളം നല്ല ഉണ്ട് അപ്പോ അങ്ങനെ നോക്കു കുമ്പം കുയപ്പവില്ല. ഇത് ചെറിയ മക്കളൊക്കെ ആണേലും എന്താ പറയാ ഈ മീൻ പിടി ക്കാനക്കെ
ആ അതെ അതെ കുളത്തിലും അവിടെ അവിടൊക്കെ ഒന്ന് എത്തി നോക്കാൻ പോയി
ഉം ഇത് അയിന് കൊഴപ്പില്ല സ്കൂള ന്ന് വീടെത്തണ വരെ മെയിൻ റോഡ് വരൊക്കെ ബസ് ഉണ്ടാവും പിന്നൊള്ള ആ ഉള്ളിക്ക്‌ ഉള്ളലും ഉണ്ടാവുല്ലോ. ഈ നടന് പോണ കുട്ടികളാണ് ഇതിലധികവും കുറച്ച് ഉള്ളില് വീട് പിള്ളാര്‌ എന്താലും വീടിന്റെ മുറ്റം വരെ ത്തുലല്ലോ ബസ്.
അതെ അതെ ആ കുറച്ച് നടന്നു പോവണ്ടെ ഉം
ഇന്ന് ഞങ്ങൾക്കൊരു നി നിക്കാഹ് ഉണ്ട് പോവാന്
അതും
പരിപാടി ഉണ്ട് ഉച്ചക്ക്. ആ ഇവിടുത്തെ ആ ഇവിടുത്തെ റിലേറ്റീവ്സിന്റെന്നെ
അതെ എല്ലായിടത്തും ഇപ്പൊ ഇതന്നെ കല്യാണം മ് നെ നികാഹ് ഈലീവ്ന് വെക്കേഷനെ എല്ലാരും ഇപ്പ എൽ ലാണെന്നെ കഴിഞ്ഞഴ്ച ഒന്ന് കഴിഞ്ഞു ഇനി അടുത്താ ട്ടുന്നുണ്ട് വെറും കല്യാണം കേറി താമസം
അതന്നെ ഇപ്പം എത്രണ്ണാ കഴിഞ്ഞെ ഞാൻ പറയാ എത്ര എല്ലത്തിനും ഡ്രസ്സൊക്കെ ഇട്ക്കാൻ നിന്നാ അയ്നേ നേരേണ്ടാ
പിന്നെ ഡ്രസ്സും നമ്മള് മക്കളെ കെ കല്യാണാണെങ്കി കേറീതാമസാണെലും പൈസ കൊടുക്കണ്ടേ അതും മ് അത്ങ്ങനെ ഞാൻ അങ്ങനെ വിചാരിക്കും ഇപ്പൊ പൈസ നമുക്കിപ്പോ ചെറിയ സംഖ്യ കൊടുക്കാൻ വയ്യാ പറ്റാത്ത കല്യാണണെന്നുണ്ടെങ്കിൽ അപ്പൊ നല്ലൊരു സംഖ്യയി വെക്കേഷന് കല്യാണത്തിനും കേറി താമസത്തിനും വിളിച്ചാല് അമ്മക്ക് പോവാതിരിക്കാനും വയ്യ ആഹ്
ത്തി മൂന്നാംന്തി ഈ മാസന്നെ അന്നുണ്ട് ഒരു കല്യാണം അത് പിന്നെ ഗ്രാൻഡ് വല്ല്യ പരിപാടിയാട്ടോ അതിന്റെ പൈസ പരിപാടിയൊന്നുല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മള് പോണം ഈ പരിപാടിയില്ലാത്ക്കാ നല്ലത് മ്
കല്യാണം ആരിക്ക ചെക്കന്റെ കല്യാണം ആവും അല്ലേ
അല്ല ഉമ്മി ഇന്നത്തെ നിക്കാഹ് ചെക്കന്റെ
അല്ലാ നീ പറഞ്ഞില്ലേ ഇരുപത്തിമൂന്നാംന്തി ഇണ്ട്ന്ന് പറഞ്ഞു
ആ ഇന്ന് ആ ആ അത് വല്യ കൊഴപ്പല്ലാത്ത നല്ല വല്ല്യ ടീമാ ന്റെ ന്റെ കുടുംബത്ത് എന്തേനി ഇത് ചെക്കനാണ് ഇത് പൈസ ഒന്നും വേണ്ട പക്ഷെ അമ്മള് പോണം അവിടൊക്കെ വല്യ പരിപാടിയല്ലേ നി കാവൊക്കെ
ആ പിന്നെ നിക്കാഹന്നെല്ലാം ഇപ്പൊ കല്യാണം പോലെയല്ലേ
ആ ആ ഇത് രണ്ട് കൊല്ലം കയിഞ്ഞിട്ടാണ് കല്യാണം ഇള്ളത് പക്ഷെ നിക്കാഹ് കഴിച്ചിട്ടാണ് പക്ഷെ കല്യാണം പോലെ തന്നെ ഒരു ങ്ങി ഇങ്ങനെ
ഉം
എലോം ഉണ്ടായിനേ ഗ്രൂമ് റ്റു ബി ഒക്കെ ഒരു കല്യാണത്തിന് വേണ്ട എ ലോം ഇണ്ടാ ഇനിയെന്തുണ്ട് പരിപാടി മഞ്ഞൾ കല്യാണം ഒക്കെണ്ട് ഞാ പറയാ കല്യാണിണ്ട് കഴിഞ്ഞാല്
ഉം ആ അതെ ചെലരന്ന് കൊണ്ടോയ്ട്ട് പിന്നെ അങ്ങോട്ട്ന്നെ തിരിച്ചു കൊണ്ടോ ആക്കി
ഇതെന്താന്നന്ന്റിലാ കൊണ്ടുവരല്ലോന്നറീലാ ഇത് ചെക്കന്റെ വീട്ടില് വീ ഒരു പണി നടന്നോണ്ട്ക്കാ അപ്പൊ പിന്നെ കൊണ്ട്ര്ല്ണ്ടാവില്ലാ ന്ന് വിചാരിക്ക്ന്ന്
ആ
ആ അത് അതുകൊണ്ടാണ് ഓല് രണ്ട് വർഷത്തത് ചോദിക്ക്ന്ന് ഓന് ഗൾഫ്ക്ക് പോവും ചെയ്യും
ആ ആ പിന്നെ വന്നിട്ട് ചെലരങ്ങനെ വന്നിട്ടും കല്യാണം വല്യ ഫംഗങ്ഷനായി നടത്തണോര്ണ്ട് ണ്ട് ചിലര് പിന്നെ അങ്ങനെ അറിയാത്ത വീട്ട വീട്ടാര് കൊണ്ടൊയി കൊ കൊണ്ടുവരും അങ്ങനെ
ആ് ഇത് വലുതായിട്ട് ന്നെ ആയ്ക്കും കാരണം ഓന്റെ പെങ്ങളും ണ്ട് കല്ല്യാണം കയിക്കാന് അപ്പൊ രണ്ടു പേരുമ്പാടെ ഇത് അത് ഓൾത് നോക്കാനാവുന്നേ ള്ളു ള്ളൂ അപ്പൊ ഒരു രണ്ട് കൊല്ലത്തിനേഷം ആ ആ ആതും ഫംഗ്ഷൻ ഉണ്ട് ആ അങ്ങനെ ആക്കാന്ന് വിചാരിച്ച് ക്കാ അതുകൊണ്ടിപ്പ പ്പോ ഇ ഇപ്പൊ ചെറിയ നിക്കാ നിക്കാഹാന്നൊക്കെ പറയണെ പക്ഷേ ന്നാലും വല്യ പരിപാടി ഗ്രാൻഡാണ് ചെക്കന്റെ ഈ ഞങ്ങള് വ്ടുന്ന് പോണരുതേള്ളൂട്ടോ അവിടെ പെണ്ണിന്റെവിടെ ഭയങ്കര വല്യ വല്യ പരിപാട്യാ ഞങ്ങളെവ്ട്ന്ന് അടുത്ത്ന്ന് ന്യാ പെണ്ണും
ഉ ഉ ആഹ
നിലാസ് സാധനം വാങ്ങിന് പെണ്ണിന് വേണ്ടെ
അതെ
എല്ലാ സാധനും കൊണ്ടു പോണല്ലോ
ഉ ഉ പിന്നെ എന്താ ചെക്കന് ജോലിണ്ടാ
ആ ഓന് ഗവൺമെന്റ്ാ ഗവൺമെന്റ് ജോലിണ്ട് ഓന് ഗവൺമെന്റ് ജോലി ലീവ് എടുത്താണ്ടാണ് ഇപ്പം ഗൾഫിക്ക് പോണത്
അതെ അ ശരി പെണ്ണിനും ഉണ്ടാവോലോ ജോലി പഠിക്ക ആഹ് ആ ശരി
അപ്പൊ അത് ഓ ഓക്കും പഠിത്തം തീരേണ്ടി വരും
ആഹ് ആഹ് ആഹ് ശര്യാ എല്ലാവരും അങ്ങനെ തന്നെയാണ് കല്യാണം ആദ്യത്തെ കല്യാണത്തിന്റെ അതൊക്കെ മാറിയില്ലേ
അപ്പൊ അങ്ങനെയൊന്നല്ല ന എന്തൊക്കെ ചടങ്ങാല്ലേ ഇപ്പൊ വന്ന് ഒരു നിക്കാഹ് ന്ന്ട്ടല്ലേ എന്തെ ചടങ്ങുകള വന്ന് ആഹ് അതിപ്പോ പെൺകു കട്ടികളെ പെൺകുട്ടിന്റെ വീട്ടത്തെ അവിടുത്തെ സ്റ്റാറ്റസ് നമ്മക്ക് കാണാം നമുക്കറിയുന്ന കർനേ അവിടെ മഞ്ഞൾ കല്യാണം കഴിഞ്ഞ എന്തൊക്കെയും പരിപാടി കഴിഞ്ഞട അറിയോ പണ്ടത്തെ കല്യാണത് എന്തോ ഒരു വ്യത്യാസം പറയാ ആ ഉം വല്ല ഉണ്ട് ഇവിടെ ഒ ഓന് ചെക്കന് ഞങ്ങള് സർപ്രൈസ് ഉണ്ട് ഗ്രൂം ട്യൂ ബീ പറഞ്ഞാണ്ട് ഏ അങ്ങനെ ക്ക് എന്ത
ആ തന്നെ അരിക്കുത്ത് കല്യാണം അഞ്ചാറ് കല് ഒരാഴ്ച രണ്ടാഴ്ച മുന്നെ തുടങ്ങുവലോ വീഡിയോ എടുക്കലും ഫാമിലീസ് ആ അത് ആ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഡ്രസ്സ് വേണ്ടേ വ വാടകൊക്കെ എടുക്കാൻ തോന്നണ് ഇപ്പ എല്ലാരും ഒരുപോലെ
ഈ ഞങ്ങളൊക്കെ ബ്ലാക്ക് കളറില എനി ഗ്രൂം ടൂബി ക്ക് എല്ലാരും ബ്ലാക്ക് കളറില ഓന് ഒരു വേറൊരു കളറ് അല്ല ഞങ്ങത് നമ് ത് ബ്ലക്ക് കളർ ചുരിദാർ അങ്ങനൊക്കെണ്ട മ ക്കൊക്കെ ടീ ഷർട്ടും ബ്ലാക്ക് പാൻ്റും ഒകെ ഓർഡർ ചെയ് അത് നമ്മളെ കയ്യിൽ ഇണ്ടാണതാണ് പിന്നെ കുറച്ച് ഒരു പ്രായൽലോലും ഫർദ അങ്ങനെ യൂസ് ചെയ്ത് ബ്ലാക്ക് കളർ അയിനൊന്നും നിർത്തിയില്ല
ഉം
പിന്നെ ചെക്കന് മാത്രേ കളർ വ്യത്യാസംണ്ടയുള്ളൂ കാരണം ഓന്അറിയില്ല ഞങ്ങൾ സർ പോയി സറത്താണ് അതോണ്ട് ഓന് അറിയാതെ വന്നണ്ട് പക്ഷെ കൊയ് പ്പല്ലാം തീമിന അനുസരിച്ചുള്ളദേനി
ഏഹ് വേറെന്താെന്നാലേ പിന്നെ വിളിക്കണ്ടേനി
ആഹ് ന്ന ആയിക്കോട്ടെ ഇവിടെ നല്ല മഴയൊക്കെള്ള ഒരുക്കണ്ട് പിന്നെയും മൂടിക്കൊണ്ട് വരുണ്ട് ആഹ് ആയിക്കോട്ടെ ആഹ് ശരിട്ടോ